ഹലോ
ഹലോ
ആഹ് കേൾ കേൾക്കുന്നുണ്ടൊ?
ആഹ് കേൾക്ക്ണ് ണ്ട്
ആഹ് എന്താ പണീ?
പ്രത്യേയിച്ചൊന്നുല്ല.
ആഹ് ചായുടിച്ചാ?
ഇല്ലാ ഇങ്ങളുടിച്ചാ?
ആഹ് ഞങ്ങള് കോളേജ് വിട്ട് വന്നപ്പൊ ഫ്രണ്ട്സ് എല്ലാരും കൂടീം കൂടി കുടിച്ച്
ആഹ് പേരെന്താ
പേര് ഈ ആപ്പില് വിളിച്ചപ്പൊ കണ്ടീല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ഓക്കെ എന്താ ചെയ്യണത് പഠിക്കാണ്ല്ലേ
ആഹ് പഠിക്ക പൊറത്ത് പഠിക്ക
എവിടെ
തമിൽനാട്ടില്
എന്താ പഠിക്കണേ?
മറ്റെ ഒക്യുപ്പേഷൻ തെറാപ്പി പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അത് പഠിക്യാ
ആഹ് എത്രഇയറിന്റെ കോഴ്‌സാ
അത് ന നാലര വർഷം ആഹ് ഇപ്പൊ ഇത് മൂന്നാം വർഷം കയ്യാറായി
ആഹ് ഏത് യൂണിവേഴ്സിറ്റിയാ അല്ല ഞാന് ഇപ്പൊ വർക്ക് ചെയ്യണില്ല വർക്ക് ചെയ്യായിരുന്നു ലാബ് ടെക്നീഷ്യൻ ആയിട്ട്
ആഹ് എം എൽ ടിയൊ
ആഹ് അതെ
ആഹ് അപ്പൊ അത് ഇങ്ങനെ ഡിഗ് പ്ലസ് ടുഴിഞ്ഞിറ്റ്എടുത്താ
ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ട് റ്റൂ ഇയർ ഡിപ്ലോമ എടുത്തിരുന്നു മതിയാണ് ഡി എം എൽ റ്റി ഞാന് ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില് വളാഞ്ചേരി പറ
ആഹ് വളാഞ്ചേരി ആഹ് ഞങ്ങളവിടെണത് നടക്കാവിലടിച്ച്
അല്ല സുധർമ്മ പറ ഇങ്ങള് മലപ്പുറം ജില്ലേ?
ഏ പാലക്കാട്
ആഹ്
ഉം ഞാൻപ്പൊ പഠിക്ക്ണത് തമിഴ്നാട്ടിലാ പൊറത്ത്
ആഹ് ആഹ് പാലക്കാട് എവിടെങ്ങനായിറ്റാ
ആഹ് മറ്റേ തിരിയേകപ്പുറ ആക്ക ഭാഗത്ത് പട്ടാമ്പ്യന്നെ ആഹ് പിന്നെ എന്നിട്ട്ലെ ഇപ്പൊ കോഴ്സ്ഴിഞ്ഞ്ട്ട് പിന്നെ ജോലിക്ക് പോയിന്നോ
ആഹ് ജോലിക്ക് പോയിരുന്നു ഒരു ത്രീ വീക്ക് ഈ വീക്കിനായിട്ടോള്ളൂ ഞാനത് റിസൈൻ ചെയ്ത് ട്ട് വീട്ടില് കൊറച്ച് അത്യാവശ്യോക്കെ ഇണ്ടായിട്ട് അങ്ങനെ എറങ്ങിയത വീട്ടില് പണ്യായിറ്റെ
ആഹ് അപ്പൊ അപ്പൊ ഇങ്ങക്ക് ഇപ്പത്രേ സാലറിയൊക്കെ കിട്ട
സേലറിന്റെ കാര്യം ചോയിക്കര്ത് കോമഡി സാലറി ഭയങ്കര കൊറവാ ഡിഗ്രിക്കാർക്കാണ് പിന്നിം ഇണ്ടാവ നാലായിരം ഇണ്ടാക്കി
നാലായിരംപ്പം മറ്റേ ഡി എം സാ ബി എസ് സി എട്ക്കാണ് സോറി ബി എസ് സി ആ ബി എസ് സിട്ക്കാണെങ്കിലോ
അപ്പൊ കൊറച്ചൂടെ ഒര്ത്ണ്ടാവും ഏഴ് എട്ടൊക്കെണ്ടാവും
അത്രണ്ടാവൊള്ളൂ ലേ
സ്റ്റാർട്ടിംങ് അത്രണ്ടാവൊള്ളൂ ഞാന് ട്രൈ നിങ്ങ്ന് കേറീട്ടൊരു വൺ ആൻഡ് ഹാഫ് ഇയർ അവടെത്തന്നെ കേറ് നിന്നതാണ് കൊറച്ചുടെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ
ആഹ് ഇന്നെട്ട്പ്പഞ്ഞ് നോക്ക്ണ്ടോ വേറെ
ഇഞ്ഞ് വേറെ സ്ഥലത്ത് നോക്കണം ഇൻഷാ അള്ളാ പക്ഷെ കിട്ടാൻ കൊറച്ച് പണ്യാണ്
ഓഹ് വേറ്തലേ അഹ് ഞങ്ങളെവടെ കൊറെ ആൾക്കാര് പ പഠിക്ക്ണണ്ട് പക്ഷെ ഓര് ഇത്ര ഒ മാസം ഒര് കൊല്ലത്തില് ഒന്നര ലക്ഷം കൊട്ത്തിട്ടൊക്ക്യാണ് പഠിക്ക്ണത്
അവര് ഡിഗ്രിയിലേ ആഹ് ഗൾഫിലൊക്കെ പോവാണെങ്കി കൊറച്ചൂടെ സ്കോപ്പ്ണ്ട് നാട്ടിലെ സ്കോപ്പ് കൊറവാണ് സാലറിം കൊറവാണ് നമ്മള്ങ്ങനെ പണി കൂടും സാലറി കൊറവു അതാണ് അവസ്ഥ
അപ്പ ഇങ്ങക്ക്ലെ ഇന്ന ക്ലിനിക് ഇങ്ങനെ ഇ ഇടാൻ പറ്റൊ ക്ലിനിക്ക് ഏത ക്ലിനിക്കല്ലേ ഇതിന്
ആഹ് ലാബ് അള്ളാ അയിനൊക്കെ നല്ല പൈസ വേണം പിന്നെ മണ്ടേല് കൊറച്ച് വാണ്ടേ
ആഹ് അതും ശരി അല്ല ഈ മറ്റേ ഡിപ്ലോമ പഠിച്ചാല് ഞമ്മക്ക് നിക്കാൻ പറ്റൊ അങ്ങനെ നമുക്ക് സ്വന്തായിട്ട് ഇട്ക്കാൻ പറ്റോ
അയിനൊന്നും കൊഴപ്പല്ല തോന്ന് ഏ ലൈസൻസ്ണ്ടായാ മതിയാവു
ആഹ് അപ്പൊ ഏത് യൂണിവേഴ്സിറ്റിന്റെ കീഴിലാ പഠിച്ചേ
ഞാന് ഡൽഹി ബേസിലായിറ്റൊരു യൂണിവേഴ്സ് പേര് കറക്റ്റ് ഓർമല്ല
ആഹ് ഓഹ് പഠിച്ചിട്ട് കൊറേ ആയോ
അല്ല ടു ഇയർ ആയിട്ടോള്ളു
ആഹ് അപ്പ എത്ര വർഷം വർക്കെയ്തു ഒര് ഒര് കൊല്ലോ
ഒന്നര
ആഹ് ആഹ് അങ്ങനെ ഇങ്ങെട്ട് രാ ഉച്ചക്കെന്തേനു ഫുഡ്
ഉച്ചക്ക് കഞ്ഞി പണിക്ക ചോറ്ണ്ട് ഞാൻ കഞ്ഞ്യാ കുടി ച്ചത് പണിക്കാര്ണ്ടായപ്പോ അവർക്ക് കഞ്ഞി കൊട്ത്തപ്പോ അങ്ങനെ
ആഹ് വീട് വീട് പണ്യ
വീട്ടില് പെയിന്റട്യാണ്
ആഹ് ഉം ഞങ്ങള് ഞങ്ങള് ഈ ഒക്ക്യുപേഷനെററ് പറഞ്ഞ കോഴ്സ് കേട്ട്ക്ക്ണോ
കേട്ടിട്ട്ണ്ട്
ആഹ്
എങ്ങനെണ്ട് ഇന്നെട്ട്
പാ അത് പഠിക്കാൻ കൊഴപ്പൊന്നില്ല ഇപ്പൊ നല്ല സ്കോപ് ലസ് ചെയ്യണപ്പപ്പോ അങ്ങനെ ഡിഗ്രി ഒക്കെ പഠിക്കണ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ജോലിയൊക്കെ വണന്നുണ്ടെങ്കില് ഡിഗ്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞാല് പിന്നെ പി ജി ഒക്കെ പഠിക്കണ്ട പിന്നെ വേറെ എന്തേങ്കിലും കോഴ്സ് എടുക്കണം
ആഹ് അപ്പൊ ഇതിന് ചേർന്നാവൂലേ
ആ അപ്പൊ ഇങ്ങെ ഇന്ന് ചേർതിവു ബോ സാലറി അത്യാവശ്യം ഉണ്ട്
ആഹ് സാലറി എത്ര ഉണ്ടാവും അപ്പൊ
ആ സാലറി ഒരു ഇപ്പൊ പ്രഷർയിട്ട് കയറാച്ചാല് ഒരു നാപ്പ പ്പത് എന്തായാലും മിനിമം സ്റ്റാട്ടിങ്ങാ
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല എത്ര ഫീസ ഒക്കെ എങ്ങനെയ വരണ്
ഫീസ് ഞങ്ങള് കേരളത്തിന് പുറത്തേ നമുക്ക് ഏജന്റ് മാര് വഴിയ ചേർന്നത് ഡയറക്റ്റ് ആയിട്ട് ചേര വെച്ചാൽ ഫീസ് ഡൊണേഷൻ ഉണ്ടായിരുന്നില്ല അ ഞനക്ക് അറിഞ്ഞില്ല അപ്പൊ ഒരു ലക്ഷം ഡൊണേഷൻ കൊടുത്തിരുന്നു പിന്നെ ഫീസ് ഒരു ലക്ഷത്തി ഇരുപ അയ്യായിരം രൂപ മാസം
മാസം മാസോ
സ ഒരു കൊല്ലോ ഒരു കൊല്ലോ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഇപ്പൊ പിന്നെ സ കൊറ ഇപ്പൊ ഡോക്ടർ ന്ന്ള്ള നമുക്ക് ഫ്രണ്ടിൽ ചേർക്കാ എന്നുള്ള ഇത് വന്നു ആ മറ്റോ പഞ്ച് കോഴ്സ് അഞ്ച് വർഷം ആക്കി അപ്പപ്പ ഡൊണേഷൻ ഇപ്പം സ്റ്റാർട്ടിങ്ങിന് മൂന്ന് ലക്ഷം മുതല് ആറ് ലക്ഷം വരെ ഇണ്ട് ഉ
കൂടിലേ
ആ കൂടി പിന്നെ ഫീസ് രണ്ട് രണ്ടു ലക്ഷം ഓരോ വർഷം
ഔ
നല്ല കൂടി ഇത് ഇവിടെ കൊഴപ്പില്ല പിന്നെ വേറെല്ല ഇള്ളടത്ത് റോണേഷനെക്കെ എട്ട് ലക്ഷം പച്ചേ കോള അഡ്മിഷൻ എടുക്കണന് തന്നെ എട്ട് ലക്ഷം രൂപ ഉണ്ട്
കുറച്ച് കൂടുതലാ
ആഹ് കൂടുതലാ പിന്നെ
ഇത് ഡോക്ടർമാര് ആവണ മറ്റേ എം ബി ബി എസ് പഠിക്കേണ്ട മാതി ആയിരിക്ക്ണ് അല്ലെ
ആഹ് അങ്ങനെ ആയിക്ക്ണേ ഇപ്പൊ കൊഴപ്പൊന്നില്ല ഇത് നമുക്ക് കൊറെേ ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യാം അപ്പൊ എന്താ പീഡിയട്രിക് കുട്ടികള ഇതിലും പിന്നെ ഈ സ്ട്രോക്ക് വന്ന ന്യൂറോ ഇതിലൊക്കെ കുറെ ഇതി നമുക്ക് വർക്ക് ചെയ്യൻ പറ്റും
ആ സ്കോപ്പ് ഇണ്ട്
ആ സ്കോപ്പ് ഇഷ്ടം പോലെണ്ട് ഇപ്പൊ ഗൾഫിലൊക്കെ പോയാലും നല്ല സാലറി ഉണ്ട്
ഞാൻ സത്യം പറഞ്ഞ ഇത് ഇങ്ങനെ കേട്ടിട്ടന്ന ഇനിക്ക് അറിന്നെ ആരും പടി ച്ചിട്ട് ഉണ്ടായിരുന്നില്ല
ആഹ് ഇത് നാട്ടിലെന്നെ ഇത് ആദ്യം നാ നാട്ടിൽന്ന ആകെ നാല് കോളേജില ഒള്ളു അത് നമുക്ക് ആ എൽ ജി എസ് വഴി കിട്ട
ആഹ് അപ്പ കിട്ട കിട്ടാന് പണിയാകും
ആഹ് ആകെ ഇരുവത് എന്തോ സീറ്റ് കൂ അപ്പൊ കിട്ടാനും നല്ല പണിയ പിന്നെ പക്ഷെ ഞാൻ എന്താ വെച്ചേ എൽ ബി എസ് അലോട്ട്മെന്റ് നല്ല വൈകീട്ട ഉണ്ടാവുക അപ്പൊ ആ അപ്പൊ നമുക്ക് കിട്ടുമന്ന് ഉറ എനിക്ക് അന്ന് തൊണ്ണൂറ് എന്തുണ്ടായിരുന്നു ഒള്ളു അപ്പൊ പിന്നെ തൊണ്ണൂറ്റെട്ട് എല്ലാരും പറയും തൊണ്റ്റട്ടക്കെ ഉണ്ടെങ്കിലെ കിട്ടൂ പറഞ്ഞ അപ്പം അങ്ങനെ പുറത്ത് നോക്കിയതാ എന്നിട്ട് എന്താ പറ ഇവിടെ ഇവിടെ എത്തിയപ്പോത്തിന് സീറ്റ്
ആഹ്
പിന്നെ അവിടെ ചേർന്നില്ല തിരുവനന്തപുരമായിട്ട് തിരുവനന്തപുരത്തൊക്ക നമ്മള അവിടുന്ന് കുറയുണ്ടല്ലോ വളാഞ്ചേരിന്നൊക്കെ കൊറേ
ആഹ് അത്യാവശ്യം ലോങ്ങാണ് എട്ട് മണിക്കൂറൊക്കെണ്ടാവും ആഹ് ഇങ്ങള് പാലക്കാട് ആയതോണ്ട് അട്ത്താവല്ലോല്ലേ
ആഹ് എ എട്ത്താണ്
ആഹ് അല്ല ഇങ്ങള് പ്ലസ്റ്റു കഴിഞ്ഞിട്ട് അങ്ങനാണ്ട് കേറിയതാ
ആഹ് പ്ലസ്റ്റു കെയ്നിട്ട് നേരെ കേറ്യേതാ മേനേജ് ഇങ്ങെനെ പൊർത്ത് നോക്കാ വിചാരിച്ചപ്പൊ ആഹ് ഡിഗ്രിക്ക് പോവാനും വെയ്യേ
അപ്പൊ എത്രെ വയസ്സ്
അപ്പൊ ഇപ്പ ഇര്പത് ഇര്പത്തൊന്ന് ആഹ് കറക്റ്റ് ഡിഗ്രി ല്ല പ്ലസ്റ്റു കയ്ഞ്ഞപ്പം പതിനെട്ട് വയസ്സായി
ആഹ് അപ്പൊ ഞമ്മളൊക്കെ സെയിം ഏയ്ജ് ആണ്ലേ
ആഹ് അത് എന്തേലെക്കെ ഇപ്പൊ അതിന്റെ കൂടെ എന്തേലൊക്കെ നമുക്കൊരു വെരുമാനം താക്കാലോ പോക്കെറ്റ് മണ്യൊക്കെ ആയ്ട്ട് എന്തേലു ആക്കാലൊക്കൊങ്ങെനെ വിചാര്ച്ച്
ഇതില് കേറ്യതോ അല്ല ഇതില് കേറീട്ടെത്രായി
അത്പ്പോ ഒരു ഒര് വീക്കാേ അങ്ങെനെന്താ ആയി
ഏ ഞാപ്പ കേറീട്ടാെള്ളു
ആഹ് പ്പങ്ങെനെ
ച്ച് വല്ലാ അറിയൊന്നും ഇല്ല
ആഹ് അത്ക്ക് മൻസ്സ്ലായ് ചെലെ കാര്യങ്ങളൊക്കെ ചോയ്ച്ചപ്പോ അങ്ങെനെ ആക്കാം പാടില്ലാ ന്നൊക്കെണ്ടല്ലോ പിന്നെ അവര്ടെ റൂൾസാെക്കെല്ല്യേ
ആഹ് ഇൻക്കറീല
ആഹ് അത് ഞാ ഞാനിത് കെയ്ഞ്ഞിട്ട് ആക്കി തരാം അല്ലന്ന് ഇഞ്ഞിപ്പ രാ ഉച്ചകെന്താ ഫുഡ്ഡെന്താ?
ചോറ് മീൻ പൊരിച്ചത് മീൻകറി.
ആ ഏ അപ്പം നിങ്ങളിപ്പോ വെക്കേഷനിൽ ഇപ്പ എവിട്ക്കേലും പോയിന്നോ?
വെക്കേഷൻ ഞാന് ഇവിടെ പണിയല്ലേ
ആ അപ്പൊ എന്ന് തുടങ്ങിയാ
ഒരു ത്രീ ആ ഞാൻ അറങ്ങണേന്റെ തലേന്ന് ആടെ അറങ്ങി പിറ്റേന്ന് മുതല്
ആ അപ്പൊ വീട്ടിലാരൊക്കെണ്ട്?
ഉമ്മ ആ രണ്ട് ബ്രദർ
ബ്രദർ കല്യാണം കയ്ഞ്ഞിട്ട്ല്ല?
ഇല്ല
ഓക്കെ എനിക്ക് എൻഗേജ്മെന്റ് എന്തെങ്കിലും കയ്ഞ്ഞൊ? നോ നോക്ക്ണണ്ടല്ലേ പിന്നെ ഞങ്ങള്ത് ഇതയ്ന് കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ്ണ്ട് അത് ആറു മാസാണ് അപ്പ അയിനൊന്നും ലീവ് ഇട്ക്കാൻ പറ്റൂല അപ്പ ഇന്റെൺഷിപ്പ് കയിഞ്ഞിട്ടാവും ഇണ്ടാവ
ഒർപ്പിച്ചിട്ടതാ
ഓ അല്ല ഒന്നും ചെയ്തിട്ടിയില്ല്യ, നീ ഇപ്പോ എന്ത് അഥവാ നീ നോക്കുകയാണെങ്കിലും അധികം ഇവിടുത്തെ സീനിയേഴ്സിനൊക്കെ. ഇന്നാ ഫോർത്ത് ഇയർ ആവുമ്പോ അല്ലെങ്കി അത് കെയ്ഞ്ഞിട്ട് ആക്കൽണ്ട് നോക്കാറുണ്ട് ഞങ്ങള്ത് പിന്നെ കോഴ്സ് കോഴ്സ് കെഴിഞ്ഞിട്ട് പിന്നെ നോക്കാ വിചാരിച്ച് ഇന്നാ പിന്നെ അമക്ക് എല്ലുങ്ങന്നേ ആഹ് എല്ലെങ്കി പിന്നെ എന്ത ച്ചാ ചെൽപ്പോ കല്യാണം കഴിഞ്ഞ ചെൽപ്പോ അത് മൊടങ്ങിയാലൊ ക്കെ ഇത്രീം പഠിച്ചിട്ട് കൊറെ ആൾക്കാര് അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയോരുണ്ടേ അല്ല ഇത്രയും ഫീസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കളയണത് മോ വെറുതെയല്ലേ ആഹ്. അങ്ങനെ ആക്കീറ്റ് അങ്ങനെ ആക്കണ് ഇന്നട്ട്പ്പോ ആ ക ഏട്ടൻമാരൊക്കെ എല്ലാരും വീട്ടിലുണ്ടോ
ഇല്ല ഒരു ബ്രദറ് എറണാകുളം വർക്ക് ചെയ്യും
ആഹ് അനിയം അനിയം ഇങ്ങള മൂത്തതാ
അല്ല ഞാനേറ്റവും ചെറ്ത്
പിന്നെ എനിക്ക് ഞാ ഞാന് എന്റെ ഉമ്മ. പിന്നെ എന്റെ അനിയ ഒര അനീയത്തി അത് പ്ലസ് റ്റൂലാപ്പോ
ആഹ് പ്ലസ് റ്റുലെ
പ്ലസ് റ്റൂല് ഒങ്ങിപ്പോ എല്ലാരു ഇപ്പ ആർക്കുപ്പ ഡിഗ്രിക്ക് പോവാനൊനും താത്പരില്ല എല്ലാർക്കും വേ എന്തേലും ഒക്കെ ജോലി ആവണമെന്നുള്ള ഇതില്.
ഞാനും ആ മൈൻഡിലാണ് ഇതില് കേറിയെ ഡിഗ്രിക്കിട്ടിറ്റ് ഞാൻ ഡിഗ്രിക്ക് പോയില്ലോടോ പക്ഷെ എല്ലാം വെള്ളത്തിലായി വണ്ടിന്നിലാന്നയി ക്കാ വേറെന്തേലും പഠിച്ചാരുന്നോ?
അല്ല പക്ഷെ എന്നാലും ഇത് കൊഴപ്പല്ലേ ഈ എൻ്റെ എൻ്റെ പിള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ ഓന് എം എൽ ടി പ പഠിക്കും അപ്പൊ എവിടെ ഉണ്ട്. അപ്പൊ അങ്ങന പറയും ഓലൊക്കെ ക്ലിനിക്ക് ഇടാന് പിന്നെ ബയോപ്സി അങ്ങനെന്തെലൊക്കെണ്ടോങ്ങക്ക്
ബയോബ്സി അത് ബി എസ് സി പഠിച്ചവർക്കാണ് ബി എം എൽ ടിക്കാർക്ക് ആ അങ്ങനണ്ട്
ആഹ് അപ്പൊ ഇനി നിങ്ങൾക്ക് ഇനി ബി ബി എസ് സി പഠിക്കാണെങ്കിൽ ഇനി പഠിക്കാൻ പറ്റുമോ?
ആ ഇഞ്ഞിപ്പോ ബയോസയൻസ് ഇട്ത്ത് പിന്നെ ബി എസ് സി ആക്കോക്കെ വാണം
ആവൂ അങ്ങനെ കാണാല് തന്നെ.
ആ അതാണെയ് അതേപിയെ ബി ഓക്ക് ക്ക് ചാടണം ബിയോക്ക് ക്ക് വലിയ വാല്യൂ ഇല്ല, ബി എസ് സി തന്നെ ആക്കുവാണ് നല്ലത്.
ആഹ് ശരി ഇന്നാ ഇന്നാ ശരി ഞാൻ വിളിക്കട്ടോ
ആഹ് എന്നാ ശരി.